ഉം
ഹലോ ഉം
കേക്ക്ന്നില്ലേ
കേക്കുന്നുണ്ടാടാ
ഇതൊരു ക്ലിയർ ഇല്ലല്ല
കേക്കുന്നുണ്ട് ഞാ
ആഹ് ചെറിയ ഒരു ക്ലാരിറ്റി ഇല്ല
ഉം ഫുഡ്‌ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്ക
ഉം മഴക്കെണ്ടോ
ഇപ്പൊ നല്ലൊരു വെയില മഴ നേരത്തെ രാവിലൊക്കെ ഇണ്ടായിനി പിന്നെ ഒരു പന്ത്രണ്ട് മണിയമ്പോ ഒരു വെയില് വന്ന്
ഉം നമുക്ക് ഇന്നലെ രാത്രി മഴയാ നനഞ്ഞ്
ആഹ് ഇന്നലെ നല്ല മഴേനും അവിടെ ഇപ്പ എങ്ങനെയാ കാലാവസ്ഥ മഴയാ
ആ ഇന്നലെ രാത്രി തൊട്ടേ മഴ
ഇപ്പ മഴയ
ഇപ്പഴും മഴയ
അതെയ
ഉം
അയിശരി
പിന്നെ എന്തൊക്കെണ്ട് വിശേഷം അവ ഫുഡ് കഴിച്ചുത് കഴിച്ച് കഴിഞ്ഞേതെ ഇള്ളൂ
എ
ഫുഡ് കഴിച്ച് കഴിഞ്ഞതേ ഉള്ളു ചോറും ചമ്മന്തി ചീര
ഉം
മീൻ കറി
അതെയാ
ഉം അവിടെ എന്തായിരുന്നു
അത് കഴിക്കാന്
ഇല്ല മഴയായിട്ട് മറ്റു തു ക്ക് ജസ്റ്റ് ഒന്ന് തോന്നപ്പഴത്തെനും തുണിഴുവറങ്ങി തുണികഴുകഇറങ്ങിപ്പാ - തേനും മഴ പെയ്ത് മഴ പെയ്തപ്പോ പിന്നീട് നനഞ്ഞ് ന്നി ഇന്നെന പിന്നെ കുറെ തുണിണ്ടായിരുന്നു ഇപ്പൊ കുറേ ദിവസയിട്ട് മഴയായിരുന്നു
ആഹ്
ഉം അങ്ങനെ
ഉം
പിന്ന പിള്ളരെല്ലാം കൂടെ വെളിലോട്ടിറങ്ങി മഴയത്ത് ഇറങ്ങി ചാടി ന്നാ അയിനൊക്കെ പയ് കുളിപ്പിച്ച് ഇറക്കി.
ആഹ് വീട്ട്ലാരൊക്കെണ്ട്?
വീട്ടില് ഉമ്മച്ചിണ്ട് - ണ്ട് രണ്ട് വത്താക്ക് രണ്ട് പിള്ളേരുണ്ട് എനിക്കരു കൊച്ചുണ്ട്.
ങ്ങളെ ഹൗസ് വൈഫാ.
ഏഹ്.
ഹൗസ് വൈഫാ.
ആഹ്. പിന്ന അടെ ആരൊക്കെണ്ട്?
വിടുമ്മ, ഉപ്പ, ഇത്താത്ത, ഇക്കക്ക ഇത്താത്തന്റെ മോനുണ്ട്.
ആഹ്.
എ. വി അ അയ്ന് മൂന്ന് വയസ്സ്.
എ മുന്നുവയസ ഹാ.
ആഹ് മോള് ചെറു ഉം.
ഉം. അംഗവാടില് വിടുന്നുണ്ട്.
അംഗവാടിലാ?
ഉം. അംഗവാടിൽ വിടുന്ന്, പ്രായം ഇന്ന് വിട്ടില്ല.
ആഹ്.
ഉം.
പറയോ?
ഉം.
ഹലോ കേ പറയോ ത്?
കേട്ടില്ല.
അവ് വർത്താനം പറയോന്ന്?
ആഹ് സംസാരിക്കൊക്കെ ചെയ്യും. നല്ല സംസാരവാ.
അ ആഹ്.
ഉം. ഇപ്പൊ രണ്ട് കൊർച്ചോസം കൊണ്ട് വയ്യ. ജലദോഷവും പനിയും ചൊമിം കാലാവസ്ഥയുടെരിക്കും. മോക്ക്.
അതെയാ മെഡിസി കൊട്ത്തിട്ട് .
ഏ?
മെഡിസിൻ കൊടുത്തിട്ടാ?
മെഡിസിൻ കൊടുത്തിട്ട് മോക്ക ലർജിയു പ്രശ്നണ്ട് നല്ല ചൊമ.
ഉ അത് ശി.
ഉം.
ആ കാലാവസ്ഥന്നെര്ക്കും.
എം തണുപ്പിന്റെരു ചെറിയ താണ്.
ആഹ്.
ഉം. പിന്നെ?
ഉം ട്രിപ്പൊന്നും പോക്കില്ലേ ങ്ങള്?
ഉം.
ട്രിപ്പ് പോക്കില്ലേ?
ഓൾഡാ. അംഗവാടി കൊണ്ടോകും പിന്നെ പിന്നീട് എന്തെങ്കിലൊക്കെ കാര്യങ്ങളായിട്ടങ്ങ് ഡെയലി അ ട്രിപ്പാ
പ്പ
ഡെയിലി ചുമ്മാ യാത്രയാണ് പക്ഷെ ഇങ്ങനെ വല്യ വല്യ സ്ഥലങ്ങൾ വല്ല്യ സ്ഥലങ്ങളിലോട്ടൊന്നും അല്ല ബാങ്കിലോട്ടോ ഹോസ്പിറ്റൽലോട്ട് അങ്കൻവാടി. വലിയ ട്രിപ്പൊന്നുപ്പഴേ നടക്കൂല. വലിയ ട്രിപ്പൊക്ക ഹസ്ബന്റൊക്ക നാട്ടീവരുമ്പം
ആഹ് പ ഹസ്ബന്റ് ഗൾഫിലായിരിക്കു അല്ലേ?
ആഹ്
ആഹ്. അല്ലാട് ഫാമില്യാട്ട് പോക്കില്ലാ?
ഇല്ല. ആൻ പോകും അത് വല്ലപ്പോഴെന്തെങ്കിൽ വിശേഷൊക്കെണ്ടെങ്കിൽ.
അല്ലാതാ അങ്ങട്ട് പോക്കൊന്നു ഇല്ല. അതല്ല ഇപ്പാണെങ്കി ഫുള്ള് മഴയായിട്ട് എങ്ങോട്ടു എറങ്ങാപറ്റത്തില്ല.
ആഹ് കഴിഞ്ഞ പ്രാവശ്യ വെ പോയിറ്റാ കഴിഞ്ഞ പ്രാവശ്യൊന്നു.
എയ്മ് ഈ എടക്ക് ഞങ്ങള്പാർക്കിലെല്ലാരും കൂട പാർക്കിൽ പോയി അടിപൊളിയാരുന്നു.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
ആഹ്
പിന്നെ ആലപ്പുഴെ ആട പോയി. അങ്ങനെ കൊറച്ച് സ്ഥലങ്ങളൊക്കെ ഫാമിലിയാട്ട്.
അ അ ആഹ്
ഊം. ഇനി എന്തായിന്ന് കഴിക്കാൻ?
ഇന്നെന്താ കഴിച്ചെ? ചോറും മീങ്കറിയും മീൻപൊരിച്ച് വറവും.
ഊം. ഓക്കെ. അ വൺ ഡേക്ക് ട്രൈ ചെയ്യോ?
ആഹ് വണ്ടിയൊക്കെ ഡ്രൈവെയ്യും.
ഊം കാറോട്ടിക്കൂലാ?
കാറില് ലൈസന്ണ്ട് കാറത്രക്ക് വല്ല്യതായിറ്റ്ല്ല.
ഉം. എനിക്കും കാറോട്ടിച്ച് പഠിക്കണംന്ന് ഒരാഗ്രഹൊണ്ട്.
ആഹ്.
കൊച്ചുങ്ങളെയും കൊണ്ട് ബസ്റ്റോപിൽ പോകാൻ ഭയങ്കര പാടാ.
ആഹ്.
ഉം ആഹ് സ്കൂട്ടി എടുക്കും. കൊച്ചിന് സ്കൂട്ടി കൊണ്ടോകാനേള്ളൂ ഉം. ഫ്രണ്ടി നിന്ന് പോകും പക്ഷെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞു കളയും
യ്യാ ഊം.
അങ്ങനെയങ്ങ് പിടിച്ച് താക്കത്തില്ല ഒരു ഒരു സ്ഥലത്തോട്ട് ല്ല. അങ്ങോട്ടും ഇങ്ങട്ടും ചാഞ്ഞ് അതും നോക്കി വണ്ടിയും ങേ ന്നാ
ആഹ് അപ്പൊ എങ്ങനെയാ കൊണ്ടു പോവാ അയിനെ?
ബാലൻസ് കിട്ടത്തില്ല പിറകെ ആരെങ്കിലും
അടുത്തന്നെയാ അംഗണവാടി.
ആഹ് അട്ത്തെന്നാ.
ആ ന്നാ പേടിക്കണ്ടല്ല നടന്നിട്ടും കൊണ്ട് പോവാലോ.
നടന്നിട്ട് പോവാനല്ല അടുത്ത സ്റ്റോപ്പ്. അത് നടക്കാ റോഡിൽക്കൂടെ ആവുമ്പഴത്തേ പൂവല എടുത്ത് വണ്ടിടെട വെച്ചിക്ക ചാടിക്കളയും
വിശ്വസിച്ച് റോഡി കൂടെ കൊണ്ടുപോകാൻ പറ്റ
ആഹ്.
ത് വല്ല്യ വണ്ടിയേള്ളൂ മറ്റേ ബസ്സുകളൊക്കെ പോന്ന റോഡ.
ആ ആ മെയിൻ റോഡ് ആയിരിക്കും. ല്ലേ?
ആഹ് അപ്പൊ പിന്നെ ഉ രിഷ്ക്കാണ് നടത്തി ക്കൊണ്ട് പോവാൻ.
ആഹ്
ഉം
ആ കാർ
ഉം ഉ കാറ് പഠിക്കണം കാറ് പഠിച്ച എവിടേം പിള്ളേരേം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാനും പറ്റ
ആ പഠിക്കണം അവരെ ബാക്കില അയലും ഇരുത്തിയാ കുഴപ്പില്ല.
ഉം
ഉം ഉം
ഉ പിന്നായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ കൃഷിയ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നു കൃഷിയ ന്തോന്ന്‌ പച്ചക്കറിയോ, ചെടികളോ.
കൃഷികള് ഇപ്പൊല്ല പണ്ടൊക്കെ അനങലും ഉണ്ടായി
ആഹ്
ഏ വാഴ, കപ്പണ്ടായി, വെള്ളരി. ചീര, തക്കാളി അതെല്ലാംണ്ടായി തക്കാളി ഇപ്പുണ്ട്.
ആഹ്
ഉം അവിടെയ്ണ്ടാ?
ഉം നമുക്ക് പയറ്, പാവല്, പടവെലം, ചീര, അങ്ങനെ കുറേണ്ട്.
ആ ആരാ കൃഷിയൊക്കെ നോക്കാ?
ഉ ഞാന്, ഉമ്മച്ചി, അടിതയി.
ആഹ്
ഉം
ചെടികളൊക്കെ ഇണ്ടോ?
ഉം ചെടിയും ഉം കൃഷിയെല്ലാണ്ട്.
കുറെ ചെടിണ്ടോ?
ഉം
ചെടികളെല്ലാം ആര നോക്കല്?
ചെടി നമ്മളെല്ലാരും കൂടെ തന്നെ നോക്കുന്നത്.
ഫ്ലവർ ഇല്ലാതാ?
ഉം ഇ ഫ്ലവോർ എന്ത അ എല്ലാം മാത്രമായിട്ടോള്ളും ഉണ്ട്.
ആഹ്, ആഹ് ഇപ്പൊ പിന്നെ മഴഴായ് ഇപ്പൊ ചെടിയെല്ലാം. കൊറവായ്ടെ.
ഉ നമ്ക്ക് വെയ് ഇപ്പ ചൂടാകുമ്പോത്തേനും ചെടികളെല്ലാം അങ്ങ് പോവും. പക്ഷെ മഴയാമ്പ നമ്മള് ഇച്ചരി വെള്ളം ആവുമ്പോഴത്തേനും നമ്മള് പിനിം കൊണ്ട് നട്ടം റെഡിയാക്കി എടുക്കുക
ആഹ് ചെടി ചെണ്ടുമല്ലില്ലാം ഉണ്ട്.
ഉ പത്ത് മഴ നലങ്ങക്ക് കൊറേ
പത്ത്മണിയെല്ലാം ഉണ്ട് പത്ത്മണി പലതരം കളറില്ല്.
ഉം തല തല പത്ത് മണി, ജമന്തി, പിന്നെ റോസ് ശരിക്കുംണ്ട് ഉല്ലേ
ആഹ് മുല്ലന്റെള്ളിണ്ട്
ഉം ഇടക്കിടക്ക് എന്തോര് എറർ ഇടക്കിടക്ക് എന്തോരു നെറ്റ് ഫോണണൊക്കെ കാണിക്കുന്നത് ല്ലെ
ആ റൈഞ്ചു ഇഷ്യൂ ആയിരിക്കും
ഉം മഴയൊക്കെല്ലേ അതിന്റെ ആയിരിക്കും
ആ ഇവിടെ മഴ പെയ്യാതെ ഇങ്ങനെ ഇരുട്ടായി കളിക്ക
ഉം
ഇപ്പൊ ഒരു നല്ല മഴന്റെ ചാൻസ് ഇണ്ട്
മഴ വരുന്നോ
മ്
മ്
അഞ്ച മണി നമ്മുക്ക് പൊറത്തേക്കും പോവാനുണ്ട്
ഉം
ഫ്രണ്ട്സിന്റെ ഒപ്പരം പോവാനുണ്ട്
അവിടെ കുട്ടിന്ന്ണ്ടല്ലേ
ഏ
കുട്ടിൾ ഉണ്ടോന്ന് ന്നടാ വീട്ടി ആ സ്കൂളി പഠിക്കുന്ന
അത് രണ്ട് പഠിക്കുന്ന ഇന്ന് പിന്നെ ലീവലേ ആ എന്നാ പിന്നെ ശരി ട്ടാ
ആ ശരി